ആഹ് ആഹ് കേൾക്കാണ്ട്
എന്താ പണി
ഞാൻ കടക്ക്വ
കടക്കെ ത്രി ക്ക
ഞാൻ ഇന്റ വീട്ടിലാണ്
റെസ്റ്റ് ആവൂലേ
ഇതങ്ങനെ കെട്ന്നു കോൾ വിളിക്കുമ്പോ ആഹ്
ആഹ് പിന്നന്താ ചായ പിടിച്ചാ
ആ ചായ ട്യഞ്ഞ്
ആഹ്
ഔടെ എന്തായി ഇവടെ ദോശേം ചെറ് പയർ കറി
ഏഹ്
ആഹ്
മഴ ഇണ്ടായിന
മഴെ രാവിലെ ഇപ്പോ ഇതുവരെ ഇണ്ടായിനു ഇപ്പ നിന്ന്ക്ക്ണു
ആഹ്
അവിടെ
ഇവെടീം രാവിലെ നല്ല മഴേനും ഓൻ ഇതരെ പൊറത്ത് എറങ്ങീട്ട്ല്ല ഇപ്പ ഇങ്ങനെ പൊറത്തക്കറക്കി മുങ്ങ്യേത ഇപ്പൊ മഴാ ചോർന്നത് ഇക്ക കറങ്ങീട്ടുണ്ടായിന്നു ഇപ്പം വാതിക്കെ തുറന്നേക്കു വെയിലില്ല മഴ ചോർന്നി -ക്കുനന്നേയുള്ളൂ
ആഹ് രണ്ടിനും കേട്ടരവസ്ഥയിൽ ഇങ്ങനെ നിക്ക്ണ്ടാവൂല്ലേ
ലിണ്ടാ?
ഇല്ലേ ഇത് അവ്ടത്തെ ഇതുപോലെത്തന്നെ വെയിലും ഇല്ല മഴേ ഇല്ല
ഇപ്പൊ പള്ളിക്കൊക്കെ പോവാനായില്ലേ അപ്പൊ കൊറച്ചൊന്ന് തോർന്ന പോവും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചണ്ട വച്ചിട്ടേ
ചായകുടി കേലെ എന്താ ടി
പൂളേനു പൂളയ്യും ബീഫും
ആ ഏ ഇവിടെ ഇണ്ട്
വെള്ളിയാഴ്ച്ച് വെള്ളിയാഴ്ച്ച- ഫ ൺ ഇറച്ചി കൊണ്ടുവരോ
അവിടെ കെട്ടിച്ചൊടുത്തു വാങ്ങും ഇവിടെ അങ്ങനെ നിർബന്ധയില്ല
ആ
നിർബന്ധവ
ആ ആ അയിന് ഇവിടെ രാവിലെ പോയി കൊടുന്നതാണ് അപ്പൊ പിന്നെ പൂള കടിയില് പൂള ഉണ്ടായിന് ഇന്നലെ ഇബലെ കടയിലെ ഞങ്ങളടെ കടിയില് അപ്പ അയിന്റെ ബാക്കി- നിക്ക് ഇങ്ങള് തെരവിന്ന് ഇന്ന് രാവിലെ വിറ്റ് കഴിഞ്ഞ ബാക്കി ഇങ്ങള് കൊടുവെനെ രാവിലെ- അപ്പ ഇന്ന് അത്‌ ഇണ്ടാക്കി കരഞ്ഞ് ഞാൻ ആദി വെള്ളത്തിയിട്ടീനു
ഉം ഉം അതെല്ലാരും കഴിക്കൊ പുള്ളേം ബീഫും
ആ ആരും ഇല്ലല്ലോ ഞാനും ഹുസ്‌ബെൻഡും കുട്ടിയല്ലോ ഉള്ളോ
ആ
ഉമ്മയൊന്നുല്ല
ഞങ്ങളോടോന്നും അങ്ങൻത്തെ റ്റൂല. ഇന്റെ ഹസ്ബൻന്റെന്ന് പറ്റൂല്ലാ.
ആ ഹസ്ബന്റിന് പൂളാ, ചേമ്പ്, ചേന അങ്ങനെത്തൊക്കേണ് ഷ് ഷ്ടം പിന്നെ കാവുത്ത് കാവ് ത്തൊക്കെ അറീല്ലേ?
ആഹ് അറിയാ അറിയാ
കാവുത്തൊക്കെ രാവിലെ പീങ്ങാ. യമ്മക്ക് ഇൻക്കൊന്നത് ഷ് റ്റേനില്ലാ. അപ്പ ഞാനെത്താട്ടും ഇപ്പോ എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ട് ഉണ്ടാക്കും അപ്പം ഓലിക്ക ആവുമ്പോളേ നമ്മക്ക് സുഖാണ് അതാണ് പീങ്ങിയാ മതി കൊള്
അങ്ങനത്തെ കഷ്
അങ്ങനത്തൊക്ക ആഹ് അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം അപ്പൊ പിന്നെ ഞാന അരി വളത്തിട്ട് അരിച്ചടാന്ന് വെച്ച് നാളെ മറ്റ ചൂടാ ശെരി ഇതാവുമ്പോ പിന്നെ രാവിലെ ഉ ച്ചകൾക്ക് ഒന്നായിട്ട് കറിയണ്ട് വെച്ചു ബീഫയിന്നടുത്തു കാണ്ട് പിന്നെ
ആഹ അതുകൊണ്ട് ഉച്ചക്കത്തെ രാവിലത്തെ ത്തൊക്കട്ട് കഴിഞ്ഞല്ലേ
ആഹ ഉണ്ട് പണിണ്ട് ഇപ്പൊ ഞാൻ പൊറത്ത്റങ്ങിട്ടുള്ളു മിറ്റത്ത് കോഴിക്കള ഒന്ന് വിട്ടിട്ടുണ്ടായിനില്ല അപ്പൊ രാവിലെ ഓലെ വിട്ടു ഓലെ നോക്കിന്ന് കോയിക്കളുണ്ട്
ആഹ ആഹ ആഹ
പ്പോൽക്കുന്ന തന്നെ പുറത്ത്റങ്ങാനും ഒരു ഗതി നീ കുർക്കന്മാരുണ്ടാവും ഇന്ന മയത്തേ ചൂളി കുടിച്ചക്കുണ്ടാവേ
ആഹ ആഹ
അങ്ങനെ അപ്പൊ അങ്ങനെ നീ അടിച്ചോര് തൊടക്കാണ്ട് പണിയൊന്നും കയിഞ്ഞിട്ടില്ല
ഇല്ല തിരുമ്പല് ഞാന് എന്നും തിരുമ്പലില്ല ഇന്നല് തിരുമ്പിക്കണ് ഇനിയിപ്പ ഇന്ന് തിരുമ്പില് ചിലപ്പോ രാത്രിക്കെ തിരുമ്പ് മിഷന്നില്ലാണ് ആ ചെലപ്പോ രാത്രിയക്കെ അർജന്റ്ള്ള ഡ്രസ്സ് സൈലാണെങ്കില്
ആഹ
തിരുമ്പ് അല്ലെങ്കി നാൾ അല്ലെങ്കിൽ നാളെ തതിരുമ്പോള്ളൂ
ങാ ങാ
എന്നും തീരുമൂല മെഷി ഇതിലേ
ആ ആ
അപ്പൊ മെഷീനിലാകുമ്പോൾ കുറച്ച് തോനെ വേണ്ടേ
ആ
പിന്നെ അമ്മക്ക് ഇടാൻ അപ്പടണ്ട ആ ഡ്രസ്സ് ആ എല്ലാണെങ്കിൽ ഹസ്ബൻഡിന്റെ പാൻ്റ് ഒക്കെ അതന്നെ വേണന്ന്റിയുമ്പോളെക്കെ ഒക്കെ രാത്രിയപ്പൊ ചെലപ്പ വേഗോണ ചെയ്യൂല്ല അങ്ങനെ മെഷീനിലാവുമ്പോ പേനൂട്ടാണ് മഴായാലാട്ടാ അപ്പൊ അ എത്ര ഇതായാലും ചീതം മുടിച്ചിട്ടു അവിടെ പണി കഴിഞ്ഞിട്ടുണ്ടാവൂലല്ലോ ഒന്നും
ഇല്ലല്ല
വട്ടത്തിലായാലേ ഞാനും അങ്ങനത്തേന്നെ
ആ
കുളിക്കണം അങ്ങനൊക്കെ വേങ്ങുന്നെ
അതെ മഴയായാ തീരേ മടിയാ
അല്ലെങ്കിലേ എല്ലാരും അങ്ങന തന്നെ അവൻ അവന്റെ വീട്ടിക്ക് പോയാര്ന്ന്
ആ അവ്ട്ത്ത നമ്മള അവിടെ നിക്കണ ആളെ ആവീല ഇവിടെ വന്നാല്
ആഹ് അവിടുന്ന് നമ്മൾ അതൊക്കെ പഠി അ എന്തെല്ലാ എല്ലാതൊട ക്ക് ഇവിടന്ന് നാത്തുമാരുണ്ടാ ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പില്ല ഇണ്ട്ങ്കിലൊര് പ മഴേന്നൂല്ലെന്ന് എന്നാലും
കൊരു
ആ അപ്പത്ര സ്വാതന്ത്ര്യം ഉ ണ്ടാവൂല അപ്പ നമ്മക്കൊരു ഒരുദേടേ കാ അ എനിക്ക് നാത്തൂമാരുണ്ട് രണ്ടെണ്ണംണ്ട്
ആഹ്
എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എടുത്ത് എടുത്ത്ക്കാണുവല്ലേ
ആഹ് കിടക്കും
ഒക്കെ വേണ്ടാന്ന് അടെ ഇച്ചാളി എന്നൊക്കെ പറയും പക്ഷെ നമ്മക്കൊരു ഊർതിയടല്ലേ ഞമ്മളന്ന് കാണും മനുഷ്യർക്ക് ഇതാക്കണ്ടാച്ചിട്ടേ പറേണേനു മുമ്പ് നമ്മളയാനാണ് ചെയ്
ചെയ്തിട്ട് ഒരു ഭാത്ത് കിടന്നാ സുഖല്ലേ
മറ്റേത് പിന്നെ ഓലെ വെർപ്പിച്ച് കാണ് ആനാ കണ്ടാച്ച്
ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ആ ആഹ്
അതെ അങ്ങനെ പിന്നെ അപ്പ നമ്മള് നമ്മള് വേണിടുത്ത് നമ്മള് പോകൂല്ല ആ നമുക്ക് ഉണ്ടോട്ത്ത് ഉണ്ട് എന്നെപ്പോലെ എങ്കിലൊക്കെ പോവെ അയക്കൂല്ല ഹസ്ബൻഡ് അതേനെ ചോയിച്ചു ചോയിച്ചേ
ആഹ് ഉമ്മി ഉപ്പെക്കെ അല്ലേ എവിടെ
ഇവിടില്ല
അവിടെ എന്റെ വീ
ആഹ് എനിക്കുണ്ട് ആാരൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എന്റെ കല്യാണം കഴിക്കുമ്പ തന്നെ ഇല്ല ശെരിയാ ഇല്ല ഇല്ല മൂത്തച്ഛന്റെ വീട്ടിലു കല്യാണവാ കൂട്ടികൊണ്ടേ തറവാട്ടിൽ ആരേലുവേ അവിടുത്തന്നെ ഞങ്ങള് പിന്നെപ്പോ വേറെ വീട് വെച്ച്
ആ അപ്പം തറവാട്ടില് പറാ
തറവാട്ടിൽ ആരുല്ല തറവാട് ഞങ്ങൾ പൊളിച്ചിക്കാണ്ട് അതിന്റെ മര മറ്റേ പഴയ തട്ടിന്തിലാനൊക്കെ അറിയില്ലേ അറിയോ പഴേ മരം തട്ടിന്തിലാന് അറിയോ ഇല്ല് മേൽ ഓക്കെ നമ്മൾ പഴേ മോൾ മേൽക്കൊക്കെ ഉള്ള പെരയുണ്ടാവുവല്ലോ ഓടിന്റെ വല്യ പെര പഴയ മോഡല് അതിന്റെ മേലെ നമ്മള് കോണി സ്റ്റെപ്പ് കയറുമ്പം പോണിയൊക്കെ നല്ല ഉറപ്പുള്ളതേകാരാ പട്ടില്ല ഐറ്റ പിന്നെ കോലിന്റ് സ്റ്റെപ്പ് കേറിയിട്ട് മേലെ ബാർ് നമ്മള് ഇപ്പഴത്തെ ബാർപ്പിന്റെ വതില് കെ ഒരു പള്ളിക്കൂട്മരത്തിന്റെ കള്ളി കൂടേ രാര് കല്മ്മാരെ കര നല്ല അപ്പൊ ആ മരം കൊണ്ട് നമ്മുക്ക് വീടിനെ ഇപ്പത്തെ മരത്തിലാറ് നല്ലത് അതാണ് കട്ടിലും വാതിലും ജനാത്തിലൊക്കെ വെക്കാ ആ മെരം കൊണ്ട് അങ്ങ അങ്ങനെ പിന്നെ ആ പഴേവീടല്ലേ അയിന്റെ മരൊക്ക ഇട്ത്തിട്ട് ഇതിന് കട്ടിലും ബാതിലൊക്ക വ
ആ ഇനിയന്താ പണിള്ളത്?
അല്ല അതിന്റെ ഫുൾ അ ആ സായ്നംങ്ങോണ്ട് ഫുള് കഴിഞ്ഞിട്ട്ണ്ടായിനില്ലാന്ന് പിന്നെ വാമ്മള് പുറത്തുന്ന് വാങ്ങി.
ആ അങ്ങനെ
അതല്ലതേക്കാരം. പൊർത്തുന്ന് പ്പത്തത്തെയ് പച്ച ഒണങ്ങാത്തെ ഓക്കെല്ലക്കാരം ഒണങ്ങാത്ത മരം ഓലും ഒണക്കി വേം ചെതലും ന്തൊ ഇത് വരൊല്ലോ ആ ഇതങ്ങനെല്ല ഇതാ നല്ലതാവും. ആ ആ പണ്ട് ഓലെ നല്ല കാ തലുള്ള മരൊക്കെ വെട്ടിണ്ടാക്കി. ഇപ്പത്തെ എല്ലാതും എന്താ ഒന്നിനു പറ്റുലല്ലേ
കിട്ടൂല ഇല്ലല്ല. ഒന്നുല്ല. ആ എങ്ങനെ ആ പൈസ കൂടുതലൊന്നക്ക സാധനം കൊണോ
ഒക്കെ കേടരിയാണ് കാണ ൻ ചൊർക്കെന്നെ ഇണ്ടാവൊള്ളേ അപ്പ അയിനെ
അം
അങ്ങനെ പിന്നെ പൊലിച്ച് നമ്മള് വേറെോടത്ത് ഉണ്ടൊച്ചതാണ് ഇവിട്
ആഹ്
അവ്ട്പ്പെലാണ്ട് ഇല്ല കോണിന്റെ സ്റ്റെപ്പ്ണ്ട് പിന്നെ അൽമറക്ക് ഡോറെക്കണ്ടാർ അ ഒക്കണ്ട് നിങ്ങള് വേറെ പോയതാ
ഞങ്ങള് അവടെ ഒരു മകനന്നേയൊള്ളു അപ്പൊ പിന്നെ തറവാട് പൊളിച്ചിട്ടവടെ പെരകേറ്റി
ആ പണീം കയ്ഞ്ഞേര്ക്കും
പണിയറഞ്ഞാ ഈ കബോഡുകൾക്ക് അടപ്പെച്ച്
അതേനം ഇവിടേം അവെച്ചിട്ടില്ല. അട് ക്കളെലും എല്ലോട്ത്തും.
ആഹ് ബാക്കിയൊക്കെ കയ്ഞ്ഞ്.
പിന്നെ കോണിന്റെ സ്റ്റെപ്പ് ഇതും വെച്ചിട്ടില്ല. കോണിന്റെ അയ്യെ
ആഹ് ആഹ് അത് കഴിഞ്ഞു. അലമാറക്ക് അടപ്പെച്ചിട്ടില്ല.
തീലാ മരം കോണി റ്റയ്യേ
സ്റ്റീല്
ആഹ് ഞങ്ങള് മോഡലിന്റെ മുന്നേ ഒക്കെ കയറ്റിയതാ.
ആഹ് ആഹ് അല്ല മോഡലിൻ്റൊപ്പം പോവാനും പറ്റൂല.
ബേരിക്കോ ഉം ആഹ്
അങ്ങനെ അപ്പോ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കായാ?
ഇമ്മ അങ്ങനിണ്ടാക്കണണ്ട്. ഞാൻന്ന് ആ അതൊക്കെ ചെയ്യും. അത് ഞാന് ന്റെ ടൈമുണ്ട് അപ്പൻ ചെയ്യും. പിന്നെ നേരം കൊണ്ട് തീർക്കും അങ്ങനൊന്നു ല്ല.
ആന്നോ? എന്താ മീനോ വി എറച്ചിയെന്തെകിട്ട്യാ?
ഇമ്മ ഇന്ന് പറഞ്ഞുമ്മാ എന്ത്വ ചിക്കൻ വാങ്ങിട്ട് ബിരിയാണി വെച്ചാലോന്ന് പറഞ്ഞു. അപ്പ ഞാൻ പറഞ്ഞു ഇന്ന് വാണ്ട ഇഞ്ഞിയായാലു ങ്ങളിനി പിന്നെ വരുമ്പോവെക്കാർഞ്ഞു.
ഇന്ന് പോവോ?
ആഹ് ഇന്ന് പോവും ചെയ്യും.
ആഹ വൈനേരത്ത് പോവായിക്കും അതല്ലേ?
പോ ഉപ്പാക്ക് തണ്ടൽ വേദനായിട്ട് ഇപ്പ പണിക്ക് പോക്കില്ല.
ആഹ്
പിന്ന രണ്ടാങ്ങളാര്. ഏള്
ആഹ് പിന്നെ
പിന്ന കുട്ടികളൊക്കെ സ്കൂള് പോയില്ലേ
പോയി ഞാന് പുതിയാപ്പളാ ഇണ്ടാവുമ്പോ പറ്റൂല്ല പ്പൊ ഇല്ല പള്ള പള്ളിക്കൊക്കെ പോയതല്ല ന്റെ വീട്ടിക്ക് പോയത് ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ
എന്തെ
എന്റെ വീട്ടിക്ക് പോയതാണ് പുതിയാപ്പള
അ എന്താ
അതാണ് ഞാനിന്ന്പ്പ എറച്ചിം പൂളെണ്ടാക്കിനപ്പം ഉമ്മാക്ക് കൊറച്ച് കൊണ്ടോയ് കൊട് ക്കാണ്അർഞ്ഞിക്കാണ്ട് ചൂടോട്ക്കെ ചൂടോട് എട്ത്താർഞ്ഞാ ഒരു മൂന്ന് നാല് കിലോമീ റ്റർ പോണം
ആ ആഹ്
കിലോമീറ്ററൊക്കെ പോണം അയിന് വണ്ടി ഇണ്ടായതോണ്ട് പി സ്കൂട്ടിമ്മേൽ പിന്നെ വടെ വാ ക്കെണ്ടായിനി അപ്പ വാഴക്കൊല ഇണ്ടായിന് അപ്പൊ അതോട് കുട്ട്യള്ണ്ട് ഓല് തിന്നും ആങ്ങളെന്റെ
ആഹ് ആഹ്
അത് അതും കൊണ്ടെയ് കൊട്ക്കാന്ന് പർഞ്ഞ്ക്കാണ്ട് അങ്ങനെയാണ്ട് പോയിട്ടുണ്ട് ഇഞ്ഞ്പ്പം മറ്റേത് ഇങ്ങനെ ഇത് ഇമ്മ പയ്ച്ചിര്ന്നാലെ
ഉം ഒന്നും നടക്കൂല
റ്റൂല്യ അപ്പൊ മെല്ല പോയ ചാൻസില് ഇ ഇപ്പൊ ഇങ്ങട്ട് വരോ പള്ളിക്ക് പോവായോ എന്താ അറിയില്ല നേരം
ഇങ്ങനെ വിളിക്കുമ്പോ ചീത്തറിയോ
ഉ ആ ആ അറിയാതെ ചെയ്യണ
അതല്ല ഇത അറിയും പക്ഷെ ഇതിന്റെ മറ്റെയത് അറിയും ഇതിന്റെ പേര് അറിയാറ്റുല്ല ഇതിന്റെ മറ്റെയോണ്ടല്ലോ വേറൊന്ന്
അതെന്ത് സംഭവം
അത് ഇതില് പറയാൻ പറ്റൂല
അതെ ആഹ് ആഹ് ശരി ശ
നോക്കന്നാ വരൂല്ലേ
ആഹ്